ആഹ്
എന്താ പരിപാടി
എന്താ പരിപാടി ചായയും കുടിച്ച് വടെ കുത്തിര്ക്ക
എന്താ ചായക്ക് കടിയൊക്കെ കടിണ്ടാക്കലാണോ അല്ലേ ബേക്കറിയോ
ബേക്കറിണ്ടാവും ചെലോസം കടെന്ന് എണ്ണക്കടി വാങ്ങും ന്നിപ്പ ണ്ടാക്കിയതാണ്
ആ എന്താണ്ടാക്ക്യേ
എന്താണ്ടാക്ക്യേ
നൂഡിൽസ്
അ ആ ആ ഉം ആ കുട്ട്യാള് സ്കൂള് ട്ടെരുമ്പോള്ത്ത്ന് എന്തേലും കടി വാണ്ടരുല്ലേ
ആ കുട്ട്യാള് ഓള് സ്കൂള് പോണ ദിവസം എന്തെലൊക്കെങ്ങനെ ണ്ടാക്കെക്കും
ആ അ
അത് പിന്നെ ഓള് വൈന്നേരം വന്ന്ട്ട് ഉച്ചക്ക് പിന്നെ അങ്ങനണ്ട് ഫുഡയ്ച്ചോൾണംന്നില്ലല്ലോ പ്പ പിന്നെ വൈകുന്നാരം വെര്മ്പോ ങ്ങനെന്തോ ണ്ടാക്കി വെച്ചാതി
ആ എത്രാം ക്ലാസ്സില പഠിക്കുന്നത് ആ ഒരാളെന്നെള്ളൂ
അല്ലെ രണ്ടാള്ണ്ട് ഒരാളൂട്യും ചെറ്ത്ണ്ട് മോനാ ഒന്നെരവയസായിട്ടൊള്ളു ങ്ങള് ചായുടിക്കെ കയ്ഞ്ഞോ
ഇല്ല ഞങ്ങള് പിന്നെ ഒരു യാത്രയൊക്കെ കയ്ഞ്ഞങ്ങനെ വന്നിട്ടേള്ളു അപ്പൊ പിന്നെ ചായുടിക്കല് പിന്നെ അങ്ങനെ കുടിക്കലൊന്നുല്ല ഹസ്ബന്റ് വെരുമ്പോ ഏ ഓര് വെരുമ്പോ ന്തേലും ചായ ക്ക്‌ കടി കൊണ്ട്രുരും അപ്പൊക്കൊന്ന് ഓരെ കൂടെ ഇര്ന്ന് കുടിക്കാന്നല്ലാതെ ഞങ്ങള് അല്ലാതെ ഞാനൊ റ്റക്ക്‌ ചായൊന്നുംണ്ടാക്കലില്ല
ഏ മക്കളില്ലേ
ആ ണ്ട് ൻക്ക് നാലാള്ണ്ട് അയ്ല് രണ്ടാള് എ മറ്റേ അറബി കോളേജ് പഠിക്കാണ് ഒരാള് പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് പിന്നെ രണ്ട് പെൺകുട്ട്യളാണ് അത് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ് ചെറുത്പ്പോ രണ്ട് വയസ്സാവുന്നൊള്ളു
അത് ശെരി ആ ഇന്ന് സ്കൂൾല്ലെയ്യ്നോ പ്പം മോക്ക്
ആ ണ്ട് ഞങ്ങളിപ്പോ ഏ എറണാകുളം പോയതേര്ന്നു മിഞ്ഞാന്ന് ഇന്നലെ വെരണം ച്ച്ട്ട് പോയതാണ് അപ്പൊ പിന്നെ ഇന്നലെ പിന്നെ എന്താണ് അങ്ങനെ അവടെ കൊർച്ച് കറങ്ങൊക്കെ ചെയ്യാ അങ്ങ് പർഞ്ഞ് അങ്ങനെ നിന്ന് അങ്ങനെ പിന്നെ ന്ന്പ്പൊ സ് കൂളൊക്കെല്ലെ സ്കൂളും മദ്രസക്കെന്നലെ ഇന്ന് ലീവായി
ആ ആ ശെരിയാ
ഒള്ളൂ ഉം
പോമ്പൊന്ന് അവ്ടെക്കൊന്ന് കാണാര്തീല മട്രോലൊക്കെ കേറ വേച്ചിട്ടേ അങ്ങനെ മിഞ്ഞാന്ന് അയിനോന്നും നേരം കിട്ടിട്ടില്ല അപ്പ ഇന്നലെ ഒന്നു പോ ചെയ്യാർണിട്ടങ്ങനെ ഇന്നലെ പോയി ആപ ഇന്നിപ്പ രാവിലെ വേരാച്ചിട്ടേര്ന്നു മദ് സ്കൂൾക്ക് എത്തിന്ന പോലെ വരാച്ചിട്ട്
ആഹ് ആഹ്
ക്കുമ്പോ എങ്ങനായാലും സ്കൂൾക്ക് എതു ഇവടെ വന്ന് പിന്ന ഓല മാറ്റിക്കലു ഇതൊക്കെ കഴിയുമ്പോത്തിനു പിന്നെ ഞാൻ കൊണ്ടേയി ആക്ക് കൊടുക്കേണ്ടി വേരും ആക് അപ്പ പിന്നെ ടൈമ് കൊറേയാവും അങ്ങനെ പിന്നെ ഉ ആഹ് യാ യാത്രന്റെ ഷി ആഹ് യാത്രൻ്റെ ക്ഷീണോ ആയിരിക്കും പിന്നെ അങ്ങനെ ടീച്ചർക്ക് വിളിച്ച് പർഞ്ഞ് ന്ന് വേര്ന്നില്ലേ പർഞ്ഞ് അപ്പ പിന്നെരു സമാധാനം മേറ്റേ കണ്ടിട്ടില്ലേ അപ്പം വിളിക്കും എന്താ ലീവാക്ക്യേത് ഓയ്ച്ചിട്ട്
ഇങ്ങള് എടക്ക് ഇങ്ങനൊക്കെ യാത്ര പോണാൾക്കാരേയ്ക്ക്യും
അങ്ങൻ ഏഹ് അങ്ങനെന്നുല്ലാ
ഉം
ഏഹ് ഇന്റ അനിയത്തി അവ്ടേണ് പിന്നേ എർണാകൊൾത്ത് ആഹ് ഓല് അവടേണ് താമസിക്കിന്നേ അപ്പ അങ്ങനെ കൊറെ ആയിക് ഞങ്ങള് പോണം ആലുവേലാണ് ഉം
ഏഹ് വർക്കെയ്യാണോ അല്ലേല് കല്യാണം
എല്ലാ അവല് അവടേണ് പിന്നെ ഹസ്ബൻ്റ് അവടേണ് വർക്കെയ്യ്ന്നേ
ആഹ് ആഹ് ശെരി
ആഹ് അപ്പ അങ്ങള് കൊറേ കൊറേ ദിവസം ആയി പോവണ വെച്ചിട്ട് അങ്ങനെ നിക്കി യാത്ര ആലോയ്ച്ചിട്ടങ്ങനെ മടിച്ച് നിക്കും പിന്നെ കുട്ട്യോളെ സ്കുളും മ ദ്രസൊക്കെ കുട്ടിന്റെ ലീവാവോന്നൊക്കെ ഇള്ളെ വീട്ടില് അങ്ങനെ നിന്ന് പിന്ന അങ്ങനെ എർങ്ങി ഒരീസം മഴേന്നുല്ലേനീ മിഞ്ഞാന്ന് അപ്പങ്ങനെ പോവ്വാ ഇന്നാല് പർഞ്ഞിട്ട് അങ്ങനെങ്ങട്ട് എർങ്ങി ട്രെയിൻല് പോമ്പം പിന്നെ ഇല്ല ഞാനും ഇന്റെ ഒരനിയത്തിണ്ട് അപ്പൊ ഓളും ച്ച് പേട്യായ്ട്ട് വീ കൊർച്ച് നിക്കാൻ വന്നണ് വീട്ടിലേ ഞാനും ചെ റ്യേ രണ്ട് കുട്ട്യാളാണ് വീട്ടിലിള്ളത്
ഏഹ് ഹസ്ബൻ്റ് പൊർത്താ ഇവ്ടെ നാട്ട്ലില്ല
അല്ല നാട്ടിലെന്നേണ് ഓല് അറബി കോളേജി പഠിപ്പിക്ക്യാണ് ദിവസം വേരൂല്ലാ ആഹ് ആഴ്ചേലാണ് വെരൊള്ളൂ
ആഹ് ആഹ് അത് ശെരി
റ്യേ രണ്ട് കുട്ട്യാളാണ് വീട്ടില് ഇള്ളേ അപ്പോര്ക്ക് വീട്ടില് ഒറ്റക്കാക്കി പോവാനും പേടി അപ ദിവസം വെരാനും പറ്റൂല്ല്യാ അപ്പം ആരേലോക്കെ വീട്ടിന്ന് വന്ന് നിക്കും
ആഹ് ആഹ്
പിന്നെ ഹസ്ബന്റിൻ്റേ ആഹ് കല്യാണം കഴിഞ്ഞ്യാണ് ഓള് വീട്ടില് വന്ന് നിക്കാൻ വെര്മ്പോ ഇങ്ങട്ട് വേരാ പർഞ്ഞാണ് ആഹ് പിന്നെ കൊ ഏട്ടൻ്റെ പെണ്ണിങ്ങളും ഏട്ടനും ഹജ്ജന് പോയീന്നു അപ്പോ ഓല കുട്ട്യേള് ഇണ്ടേന്നു ഒന്നര മാസ്ത്തോളം
ഏഹ് ഏഹ്
ങ്ങനെ ഒരു പേട്യൊന്നും ഇണ്ടാര്ന്നില്ലാ അപ ഓല് വന്നപ്പോ പിന്നെ ഓല് അങ്ങട്ട് ഓലെ വീട്ടിക്ക് പോയി
ആഹ് പർഞ്ഞാ പോലെ ഇപ്പ ഒറ്റക്കിക്കാനും പേടിയണല്ലോ ചെറിയെ മക്കളെ
ചെറിയേ കുട്ട്യാളേ റ്റെ എന്തേലൊക്കെ ഒന്ന് ഈ വാത്തൊന്നു അങ്ങൻത്തെ പ്രശ് നങ്ങളൊന്നുല്ല ഇന്നാലും ഞമങ്ങക്ക് ആലോയ്ച്ചാ ഒ ഞാനാണേ വയ്ങ്കര പേടിന്റെ ആള്വാണ് ഒര് റൂമ്ന്ന് ഒര് റൂമിക്ക് പോവാൻ പേടിള്ളാളാണ് ഇവടെ വന്നിട്ട് ഇപ്പോ ആഹ് ഇവിടെ വന്നിട്ട് കൊറേ ഒക്കെ ഇപ്പൊ റെഡി ആയതാണ് ഭയങ്കര പേടിയാ പറഞ്ഞാ ഭയങ്കര പേടിയാ അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഒറ്റക്കായപ്പോ എല്ലാരും പറയൂ അത്രയും പേടുള്ള ആളായി ഇപ്പ എങ്ങനെ നിക്കവാണോ ഉം പകല് വരെ ഒ - ഒറ്റക്ക് നിക്കാൻ വീട്ടില് പേടിയാണ് കുട്ടികള് - സ്കൂളി പോയാ പിന്നെ ഞാനും ചെറിയൊ കുട്ടീ തന്നെയുണ്ടാവുള്ളു ഓള് ഉച്ചക്ക്‌ ഉറങ്ങും ചെയതാ പിന്നെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ ഞാൻ ജനലും എല്ലാതും അടച്ചിട്ടാണ് റൂമിൽ കെടക്കുക എവിടെയും കാണാ- ആരെലും വന്ന് ബെല്ലടിച്ചാ തന്നെ തുറക്കും ആളില്ലാത്ത പോലെ നിക്കും പേടിച്ചിട്ട് ചെലപ്പോ ആരെങ്കിലും അത്യാവശ്യമുള്ള ആരെങ്കിലും ആയിരിക്കും വരുന്നുണ്ടാവുക
ആഹ്
ഉം ആഹ് അങ്ങനത്തെ - പേടിയാണ് അതേപോലെ ഒരു ദിവസം- ഇപ്പ അടുത്ത ആ നിങ്ങളെ ഭാത്തക്കൊക്കെ ഒണ്ടായിരുന്നോ ഭയങ്കര ഇടിയും മഴയൊക്കെയായിട്ട് ഒരു ദിവസം ആ ഞാൻ-
മഴ തൊടങ്ങണ ഫസ്റ്റിലെ
ആഹ് ആ ഹ് ആഹ് മഴ തൊടങ്ങുന്ന ആ ഒരു ഫസ്റ്റില് തന്നെയാണ് ഭയ- ഭയങ്കരയിട്ട് ഇവിടെ ഒരു രാത്രി പന്ത്രണ്ടരക്കൊക്കെ തൊങ്ങീട്ട് രാവിലെ അഞ്ച്- അഞ്ചര വരെയും മഴ ഈ ഇടിയും മഴയും മിന്നൊക്കെയായിരുന്നു നിക്കാതെ അങ്ങനെ- ഇടിയും മിന്നുയായിട്ട് എന്നിട്ട് ഞാനും കുട്ടികളും അന്ന് ഏട്ടന്റെ കുട്ടികള് ഉണ്ടായിരുന്നു എന്റെ കൂടെ ഞാനും കുട്ടിക- മക്കളും മാത്ര വീട്ടിലുണ്ടയിരുന്നത് ഞങ്ങളപ്പോ പേടിച്ചിട്ട് അന്ന് നേരം - ഒരു പോള അന്ന് ഒറങ്ങിയിട്ടില്ലേ ഞങ്ങള് പേടിച്ച് ഇത് അവുമ്പോ ഫോണ് എടുക്കാനും പറ്റൂല്ലല്ലോ പിന്നെ അല്ലേ പൊട്ടിത്തെരിക്കുവോന്ന് അതും പേടി
പറ്റൂല
ആഹ് അതാണ് ആരും വിളിക്കാനും പറ്റൂല എന്താന് അറിയില്ല പൊതപ്പ് കറണ്ട് പോവും ചെയ്ത് അതില്- പിന്നെ ഫ്രിഡ്ജിന്റയും വാഷിംഗ് മെഷീന്റെ ഒന്നിന്റെയും പ്ലഗ്ഗ് ഊരിയിട്ടില്ല അന്നേരം ഇത് പൊതപ്പിനുള്ളിന്ന് പൊറത്തേക്ക് എറങ്ങാൻ പേടിച്ചിട്ട് പൊത - ഇപ്പം മൂടി കെടന്നേനേം ഇന്ന് കാണാതിരിക്കാൻ
ആഹ്
അ ഇത്രയും പേടിയുള്ള ആളാണ് പറയത് ഇവര് ഇവിടെ അടുത്തുള്ള അയൽവാസികളൊക്കെ പറയും ഞങ്ങള് നിങ്ങളെയിങ്ങനെ ആലോചി- എന്തായിക്കും കാട്ടണതാവോ പേടി ചുരുക്കുന്നുണ്ട് ന്തഓ
ഉ
അത്രയും പേടിയുള്ളവരാണ് നമക്ക് ധൈര്യവും ഇല്ലെങ്കില് വീട്ടിലെ ആണുങ്ങളും - ആണുങ്ങൾ നമുക്ക് വീട്ടിൽ കൊറേ നറേ ആളുണ്ടെങ്കിൽ പിന്നെ രസമാണ് നമുക്ക്- പേടിയില്ല ഒന്നുല്ല ആഹ അരാണ്
എനിക്ക് രാത്രി പ്രത്യേകിച്ച് ഇന്ന് എന്തോ സൗണ്ട് കേട്ട്-
ആഹ് അതാണയെ ഞമ്മളിപ്പോ ഫാനും- ആ ഫാനൻ ഒന്ന് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഇല്ലാത്ത സൗണ്ടുകള ഒക്കെ ഉണ്ടാവും ചെയ്യും
ആഹ്
ഒന്ന് ആ ഒന്നുണ്ട് ഇവിടെ ഈ പന്നിയെടെ ശല്യുണ്ട് ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ അപ്പൊ ഈ രാത്രി ഇങ്ങനെ നടക്ക- കേക്കുമ്പോ ഈ പിന്നെ കല്ലുക്കൂടെ നടക്കുന്നത് കേൾക്കുമ്പോ നമ്മള് വിചാരിക്കും മനുഷ്യന്മാര് നടക്കുകയാണ് തോന്നും
അത് കൂടി കേക്കുമ്പോ അധിക ഒരു-
ആഹ് ആഹ് ഭങ്കര പേടിയാണ് പിന്നെ മ- ഇല്ലത് പിന്നെ ഇവിടുന്ന് ഇവരൊക്കെ പറഞ്ഞു പന്നികളാണ് ഈ രാത്രി നട- ഇവര് ഈ ഭയങ്കര സാധനല്ലേ അപ്പൊ ഈ നടക്കുമ്പം- പിന്നെ ഞങ്ങള ഈ മുറ്റത്തൊക്കെ ഈ കല്ലാണ് ചെറിയ കല്ലുണ്ടല്ലോ അത് ഇട്ട് പൈ കൂടെ നടക്കുന്ന സൗണ്ട് ശരിക്കും അങ്ങട്ട് ഉള്ളുക്ക് കേൾക്കും ചെയ്യും സൗണ്ട് ഒരു സൗണ്ടും ഇല്ലാതെ നിക്കല്ലേ ഉള്ളില്
ആ ആയിക്കൂടെ അങ്ങ് പോയി വരാ നടന്നാ വര സൗണ്ടാ
ആഹ് സൗണ്ട് കേക്കും ഞാനന്താ ചെയ്യലേറിയോ രണ്ട് ഫാനും ഇടും ഒരു ഫാൻ സീലിംങ് ഫാനൂടും മറ്റേ ഫാനും ഓൺ ഓൺ ആകും ഒന്നാമത് സൗണ്ടൊന്നും പുറത്തുന്ന് കേക്കണ്ടല്ലോ കര്തീട്ട് അത്രയും പേടില്ലാ ണ ആളാണ് ന്ന് പറയാ ആഹ് ഉമ്
ഞാനും അങ്ങനൊക്കെന്നെ
ഉമ് സ്വന്തം വീടാണോ?
അല്ല ഇന്റെ വീട്ടില് പിന്നെ ഹസ്ബന്റും ഉമ്മയും ഒക്കെ ണ്ട്. അതേ പോലെ ട്ട് ഒരു ഏഹ് കഴിഞ്ഞാ പിന്നെ അടുക്കളേക്ക് ഞാൻ ഒറ്റക്കോവൂല ഒന്നെങ്കിൽ ഹസ്ബൻ് കൂട വാണം അല്ലെങ്കി ഉമ്മ വാണം ഞാൻ ഒ
ആഹ് അതന്നെ സെയിമാണ് ഞാൻ തന്നെ എന്റെ അവസ്ഥ എന്നാ ഇപ്പൊ ഞാൻ കൊറേ ഒറ്റക്ക അ ആയി അങ്ങനെ ആയി പടിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ കൊറേക്കെ ലെവൽ ആയിട്ടാ ന്നാലും ചില സമയം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ പേടിയാണ് അടുക്കളക്ക് പോകാൻ അപ്പൊ കുട്ട്യാളെ കൊണ്ടോവും ന്നോട് പറയാ മ്മന്നെ പേടിച്ച് നിക്ക്
അതന്നെ ഞാനിപ്പ കല്യാണം കഴിഞ്ഞാല് വേണൻ ഇത്ര നലും ഞാനൊന്ന് ഇതൈ വെ കല്യാണത്തിന്റെ മുന്നൊക്കെ ഒരു സൽ ത്ത്ന്ന് ഞാൻ ഒരു റൂമിന്നു മറ്റൊ റൂമ് ക്കട് പോവൂലേ
ആഹ് അതന്നെന്നു ഞാനും ആഹ് അവസ്ഥ ഇതന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഇപ്പടു പ്പളാണ് ഞാനിങ്ങനെ കുറെക്കെ ഞമ്മൾപ്പ ച്ച് അങ്ങനെ നടക്കൂലാന്ന് കണ്ടപ്പോ കൊറെക്കെ മനസ്സങ്ങനെ ആഹ്
ത്യാവശ്യം വരുമ്പോ അയിനാന്
ആഹ് അതാണ് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പ നമുക്ക് അങ്ങനെ പേടിച്ചിട്ട് കാര്യല്ല നമ്മള് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യും വാണം അപ്പൊ പിന്നെ പേടിച്ചിട്ട് കാര്യംല്ലാ തോന്നുമ്പോ അങ്ങനെ എന്താ അറിയില്ല പ്പ കൊറേ കുറ ച്ചകെ ധൈര്യം വന്ന് ഇനിപ്പോ ഏഹ് എന്നോടറയാ ആരൂല്ലെങ്കില് മുത്തച്ഛന്റെ വീട്ടി പോയി കടന്നാൽ മതി പറഞ്ഞിട്ട് ഇപ്പൊ ഈ രാത്രി ഒക്കെ ഈ കുട്ട്യാളയിട്ട് അവിടെ പോവ രാവിലെ ഇങ്ങട്ട് ഇറങ്ങ നല്ല ബുദ്ധിമുട്ടു ആണ് ഈ മഴയൊക്കെ ല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ആഹ് ഞാനങ്ങനെ കിടന്നു നോക്കട്ടെ പേടിയാണ് ഉറങ്ങൂല ഞാൻ എനിക്ക് ഉറക്കം വരൂല. നേര കണ്ണ് ഞാൻ പറയാ ഭയങ്കര ഉറക്കിന്റെ ആളാണ് ട്ടോ പക്ഷെ ഒ റ്റക്കോ അല്ലെങ്കിൽ ഒരാണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇച്ച് ക്ക ഒർക് എവിടെ പോണെന്നാവോ ക്കേ വരൂല ഉമ് ആഹ്
ഇത് വരെ ഒറ്റക്ക് ഞാൻ നിന്നോക്കിയില്ല
ആഹ്
ഇക്ക ഇവിടെ നാട്ടി ഇല്ലാത്തപ്പ ഇമ്മ എങ്ങട്ടോ പോവാണെങ്കില് ഞാൻ ഇന്റടെ പോവും അല്ലാത ഒറ്റക്ക്‌ നിന്ന് നോക്കിയില്ല്യാ
ആഹ് ഞമ്മടെ വീടൊക്കെ അടുത്താണെങ്കിലൊക്കെ സുഖാണ് ഞമ്മളെ വീട്ട് ക്കൊക്കെ പോവും ചെയ്യാ ഇതിപ്പോ ഇന്റെ വീട് കൊറേ ലോങ് ആണ് അങ്ങനെ അപ്പൊക്ക്‌ ഇപ്പൊ ഇമ്മ എന്റെമ്മ പറയും കുട്ട്യാള് ചെറിയ രണ്ട് ട്ടള്ളാ ള്ളിന്റെ കൂടെ ഒരാൾ മൂന്ന ചെറുത് മൂന്നാംക്ലാസ് പഠിക്കാണ് അപ്പൊ ഇമ്മറ്യാ ചെറുതിനെ സ്കൂളി ചേർത്തില്ല രണ്ട് വയസ്സാവുന്നുള്ളൂ അപ്പൊ ഇമ്മറയാ കുട്ടിനെ അവിടെ സ്കൂൾ ചേർത്തിട്ട് അവിടെ നിക്കാ ഇങ്ങോട്ട് പോരിന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പങ്ങനെ പോവാനാ ഇവടെ ഒറ്റക്ക് വീടും പ്പിയമ്മള് രണ്ട്സം നിക്കാൻ പോയാൽ തന്നെ ഇവിടെ വീട്ടില് വന്നാല് നേരാക്കാത്ത ഏഹ് ഓല് തൊടച്ച പോലും ചെയ്തിട്ടില്ലാ തോന്നും അങ്ങനെ പൊടിയായിട്ടും ഇതായിട്ടും ഉണ്ടാവും.
അയ് സെരിയാ വീടും നാഷാവും ഞമ്മള് പൂട്ടിട്ട് പോയിണ്ടെങ്കില്.
നമ്മളിപ്പ അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഓഫാക്കിട്ട് പോയിട്ട്ണ്ടങ്കിൽ അയ്ല് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവൂല്ല. ഒക്ക ആഹ് സ്മെല്ല ആഹ് അങ്ങനെ കേതി പിന്നെ അങ്ങനെ പോര്ന്നില്ല അപ്പൊ ആരേലൊക്കായ്ട്ട് വന്ന് നിക്കും.
ആഹ് ഇന്നാ ശരി ഓക്കെ
ആഹ് ന്നയ്ക്കോട്ടെ.